ഹലോ
എ നീ ഇവിടെ
ഞാ വീട്ട ഇരിക്കുന്നു നീ കുറച്ച ദിവസ ആയെന്നേ വിളിച്ചച്ച് അ
ഞാൻ വിളിക്കാന്ന് വച്ചാ ഇപ്പൊ കൊറച്ച ദിവസായിട്ട് ചെടികളൊക്കെ ആയിട്ടൊക്കെ ആായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് ചെടികളൊക്കെ നന്നായിട്ട് വളരല്ല അപ്പഞാൻ പിന്നെ ഫോണൊക്കെ അങ്ങനെ അമിതമായിട്ട് യൂസ് ആക്കാത എന്ത എനിക്ക്തിനകത്ത് ഒരു ക്രൈസ് തോന്നി നീ
എനിക്കും ശെരിയളൊക്കെ ഭയങ്കര ഇഷ്ട നടന്നു പിന്നിപ്പോ മഴയായതോണ്ട് വെള്ളക്കെ ഓവറായിട്ട് ചെടിച്ചട്ടിക്ക് അങ്ങനെ കുറെ ചെടിയൊക്കെ നശിക്കേം ചെയ്തു
ആ അങ്ങനത്തെ പ്രശ്നല്ല ഞാൻ എല്ലാ ഈ ഗ്രോ ബാഗിലാണെങ്കിലും അതിൽ ഹോൾ ഉണ്ടല്ലോ അപ്പൊ അത് വഴിയൊക്കെ വെള്ളം അങ്ങ് പൊയ്ക്കോളും പിന്നെ അല്ലാതെ ശ്രദ്ധിക്കുന്ന കൊണ്ട് അങ്ങനെ അഴുകിപ്പോയിട്ടൊന്നും ഇല്ല ഇതുവരെ ചെടികൾക്കക്കെ ഇപ്പോ ഒത്തിരി സന്തോഷം പ്പെട്ടത് ഒക്കെയാണ്
ആ ചെടികള് ചെടികൾക്ക്
അതോണ്ട് ഞാൻ ഇപ്പോ എന്ന് ചെടി കിട്ടിയാലും കൊണ്ടന്ന് നടുകയും ചെയ്യും ചെയ്യും പൊടിക്കല്ലോ ഈ സമയ ത്ത
ആണ് ഞാനും അങ്ങനെയാ പിന്നെ എടക്ക് ഇൻക്ക് ക്ലാ ആണ് ഓർക്കിഡ് ഉണ്ട്
ഇൻ ആ എനിക്ക് വേണം എന്ത്ര കളറ്
ഓർക്കിഡ് വയലറ്റ് കളറും വെള്ള ഇ രണ്ട് കളറാഒള്ള ഈ രണ്ട് കളറ് കൊറെ ശരിക്കും ഒ ണ്ട് ഇവിടെ
രണ്ട് കളറുണ്ട് പിന്നെ ഒരു മഞ്ഞയുണ്ട് ലൈറ്റ് കളറിലുള്ള മഞ്ഞ അത് ഞാൻ ഇപ്പോ കൊണ്ടുവന്ന് നട്ടതേ ഒള്ളൂ അതില് ഒരു വട്ടം കണ്ടി പൂത്തിട്ടുള്ളു
മഞ്ഞ ഉണ്ട്ല്ലേ മഞ്ഞ ഓർക്ക
കണ്ടിട്ടില്ലേ ഞാൻ അത് ഇനി പൂക്കുമ്പോ ഫോട്ടോ എടുത്ത് അയച്ചതരാ അത് ത്രവുല്ല അത് തൈ ആവുമ്പോ കൊണ്ട് തരാം വേ എന്തോന്നും ചെടിയുണ്ട് ആന്തൂറിയം ഒക്കെ അങ്ങനെയുള്ള ചെടികള്
ആന്തുറിയോ ആന്ത്‌ ന്തൂറിയോണ്ട് ആന്തൂറി ഇവിടെ നട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു പക്ഷെ ഇതുവരെയും അത് കാ ഇത് കാച്ചിലന്ന അത് പൂത്തില്ല പക്ഷെ അതിന്റെ ആ അതിന്റെ ഇലകളൊക്കെ കുറെ വന്നിട്ടുണ്ട് ശരിക്കും ഇലകളും നല്ല വീതിയായിട്ട പ്ലാന്റ് നിക്കണത് ഷെ ഇതുവരെ പൂത്തിട്ട് പിന്നെ ഞാൻ പൂക്കാൻ വേണ്ടിട്ട് ഡിയോ ഇല്ലേ മറ്റേ ഡിയോഗിന്ന് പറയുന്നെ അത് ഞാൻ മേടിച്ച് നടുകയും ചെയ്തെ പക്ഷെ ന്നിട്ടും അത് പൂത്തില്ലാ. അതു എന്തുട്ടാതെന്നോ നിനക്കു എന്തേലും ഐഡിയ ഉണ്ടോ ബിയോ
ബീയോഗി എന്തുവാ
ഇ ഡി ഒ പി എന്നും പറഞ്ഞിട്ടുള്ള ഒന്നുണ്ട് അതായത് ഈ ചെടികളൊക്കെ പൂക്കാനായിട്ട് ഉപയോഗിക്കുന്നൊരു ഒരു കെമിക്കലാണ് അതിങ്ങനെ ഒരു ആ മറ്റെ മുത്ത് പോലെ കറുത്ത മുത്തു പോലെ കുറെ കാണും അ ഡി ഒ പിന്ന് ഡി എ യെപ്പിയാന്ന് തോന്നതിന് ഡി എ പി ആണോ ഡി ഒ പി ആണോ എനിക്കു
അത് ഉപയോഗിച്ച ചെടികൾ പൂക്കോ
അത് നമ്മൾ മെച്യേഡ് ആയിട്ടുള്ള ഇപ്പ നട്ട ചെടികളല്ലാം കുറെ നാളു കൊണ്ട് നിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന്റെ ചോട്ടില് അതിന്റെ വേരിന്ന് കുറച്ച് മാറ്റി നമ്മളിങ്ങനെ നി പൊഴിച്ച വെച്ചാ ഒരു അഞ്ചാറെണ്ണം മതി പൊഴിച്ച വെച്ച ഇത് പൂക്കൂ എന്നാ പറയുന്ന അങ്ങനെ ഞാൻ കുഴിച്ച് വെച്ചപ്പം ഇവിടുള്ള ഹരി അഞ്ചിയക പൂത്ത് ഡാലിയ പൂത്ത് പക്ഷേ ഇ ആന്തൂറിയം മാത്രം ഒന്നും ആവുന്നില്ല
എ എന്ന വെച്ചാ ഇതിനകത്തുള്ള ആ മുത്ത ചേരോ
ആ മണ്ണ് ആയിട്ട് ഇതൊരു കെമിക്കൽ ആണ് ഡി എ പിന്ന് പറയുന്നത് ഡാപ്പ് ഡി എ പി എന്നാണ് തോന്നുന്നത് അതിന്റെ പേര് അപ്പോഴത്തേക്കും ഹ് നമ്മൾ സാധാരണ പോ ഇതിനെക്കാളും വല്യയ കൈത്തി പൂവ് ഉണ്ടാവും ഞാനാണ് ഇവിടെ റോസ് മേടിച്ച് നട്ടിട്ടുണ്ടായിരുന്നു ഇ ബങ്ങനെ അപ്പോഴത്തേക്കും റോസ് സാധാരണ ഇവിടെ ചെറുതഴത്തൊക്ക പൂക്ക് ഡി എ പി ഇട്ടതിനന് ശേഷം ഭയങ്കര വലൊരു പൂ പോലെ എല്ലാം വെള്ളകളറിലുള്ള എല്ലാം
ഓ അത് അപ്പൊ അത്രയും കേക്കില്ല അതിനകത് ഉള്ളത കൊണ്ടായിരിക്കും കേട്ടോ അതിന്റെ ട് കൂടുതലായത് കൊണ്ടായിരിക്കും നല്ല അത് പക്ഷെ ഞാൻ അതിനെ പറ്റി ആദ്യ അറില്ലായിരുന്നു അതിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല
ഇതിന് എൺപത് രൂപ രേ ഉള്ളൂ ഇതിന്റെ ചെറിയൊ പാക്കറ്റന് എൺപത് രൂപയള്ളൂ അത് നമുക്ക് കുറേക്കാലം യൂസ് ചെയ്തു ഇങ്ങനെ മുത്ത മുത്ത് പറയണ്ട് ഇത് ഗാർഡൻ ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ചെടികളൊക്കെ അല്ല ഗാർഡൻ ഉണ്ടല്ലോ ചെടി ഇക്കടെ ആ അവിടെന്ന് മേടിച്ച്
ഉം പിന്നെ ഏറെ പത്തുമണി കൊണ്ട പത്ത്മണി നല്ല വീട്ടില്
ഇവിടെ പത്തുമണി മഞ്ഞയും റോസും ഒണ്ട് വേറെ കളറൊക്കെ ഒണ്ടാരുന്നു പ ഇവിടെ പത്ത് മണി പൊതുവെ പുടിക്കാത്ത ടൈ ഇപ്പ ഞാ ഒന്ന് കൊണ്ട് നട്ടത് ഇപ്പോ എന്തുകൊണ്ടോ ഇപ്പോരു റോസും മഞ്ഞയും പൊടിച്ച് നിക്കുന്നോണ്ട്
പക്ഷേ ഈ സാധനം പെട്ടെന്ന് പൊടിക്കുന്ന ഒരു സാധനവാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ എല്ലാ ചെടികളെ അപേക്ഷിച്ച് നന്നായിട്ട് വേഗത്തില് പൊടക്കി ഇഷ്ടംപോലെ ശീലകള് വരേം ചെയ്യും കാടുപോലെ പടർന്നു പോവും
ആണ്
ഇവിടെ തന്നെ പല കളറിലൊള്ളതുണ്ട് ഇപ്പോ പിന്നെ ശെരിക്കും പിടിച്ചു കഴിഞ്ഞാ കൊറെക്കെ കട്ട് ചെയ്ത് കളയും വേണ്ടാത്തത് വൈറ്റ് കളറുണ്ട് വേറെക്കെ പല കളറുവോണ്ട് ഞാ ഇന്നാളൊരു ഒരു വീട് കണ്ട് അതില് ഇരുന്നൂറിലധികം വെറൈറ്റീസിലുള്ള പത്ത് തോണികള് ഒരു വീഡിയോല് കണ്ടതാണ്
ഇരുന്നൂറിലധികവോ
ഇരുന്നൂറില ധികം വെറൈറ്റീസിലുള്ളത്
ആണല്ല്യെ അത് കൊള്ള ഇവിടെ അടുത്ത വീടുകളില് ഇതുപോലെ ശെരിക്കും കാടു പിടിച്ചൊക്കെ കെടക്കുന്ന കാണാം ഞാ അത് കണ്ടിട്ട് ഇവിടെ കൊണ്ട് നടും പക്ഷേ രണ്ടു ദിവസം കഴിയുമ്പോ പട്ടുപോവും എനിക്ക് തോന്നിപ്പോ മഴ സമയം ആയതു കൊണ്ടാണ്
ആയിരി അതാരിക്കും. ഇനിയിപ്പ അത് പശേ പിടിച്ച പിന്നെ അങ്ങ് പടർന്ന്‌ ഇഷ്ടം പോലെ ആയിട്ട് മാറും. ഒരുപാട് നമ്മള് ചെറിയൊരു കമ്പ് കൊണ്ടോന്ന് കുത്തി വെച്ചാലും മതി. തിയതങ്ങ് പടർന്നോളും.
ആണ് പിന്നെ ഞാൻ നട്ട് ചെടിച്ചട്ടിയിലാ. എനിക്കോന്ന് തറയിൽ നടമ്പഴാണ് കൊറ
തറയിൽ നടുന്നതാണ് ബെറ്ററിത്. ഒര് പാട് ഉയരത്തി പോവില്ലല്ലോ താന്നല്ലേ പോ പോന്ന്. അപ്പ അതിന് പടരാനൊള്ള സ്ഥലം വേണം. അപ്പ തറയിൽ നടണതാണ് ബെറ്റർ. അത് മാറ്റി തറയിൽ നട്ട് നോക്ക് അപ്പ ഇഷ്ടംപോലെയാവും. മ്മള് സാധാരണ ചെടിച്ചെട്ടിയിലേ കൊറച്ച് ച്ചുടങ് ഉയരോള്ള ചെടികളല്ലേ നട്ന്നത്
ആ അപ്പ അതുകൊണ്ടിട്ടായിരിക്കും ഞാൻ എപ്പഴും ചെടി ച ല് നട്ന്നതു കൊണ്ടായിരിക്കും അങ്ങനെ
അങ്ങനെയാവുന്നത് അതിന് അതാരി എക്കും ബെറ്റർ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു
ഇന്ന്‌ നിങ്ങടവിടെ നെലഷ് ടോമം ഒണ്ടോ നെല നെലഷ്ടെമം എന്ന് പറയുമ്പ ഒരു വൈലറ്റ് കളറിലുള്ള ഒരു ചെടി ഒണ്ടല്ലോ പൂവക്കിട്ട് നിക്കുന്ന
ഒരു ഹൈറ്റ് ഉള്ളതാണോ ആ എനിക്ക് മനസ്സിലായി കടലാ എന്തിര് കലമ്പി ച്ചെടി അങ്ങനെല്ലെ പറ പറയന്ന ലെന്തക്ക് ചെടിന്ന് പറയുന്നതല്ലേ
ഞാനിപ്പം വീഡിയോസിലൊക്കെ ഇത്തിരി കണ്ടിട്ടുള്ളത്
എന്ന് വച്ചാ ഹൈറ്റ്ള്ള ഇഷ്ടം പോലെ പൂക്കളുള്ളതല്ലേ ഒരുപാട്ല് പൂമരം പോലെ പൂക്ക വയലറ്റ് കളറില് മനസ്സിലായി എനിക്ക് ഈ ആ ഇല്ല നമ്മടിവിട ഞാൻ കൊ ന്ന്‌ നട്ടാരുന്നു പക്ഷെ അത് പൊടിച്ചില്ല രണ്ടു പ്രാവശ്യം നട്ട് അത് വലിയ മരങ്ങളാവും
അതിന്റെ വെള്ള കളറും ഞാൻ കണ്ടിട്ടുണ്ട്, വെള്ള കണ്ടിട്ടുണ്ടോ
ഇല്ല അതിന് വെള്ളക്കള്ളറുണ്ടാ ഞാൻ അതിന് വയലറ്റ് കളർ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിന്റെ അതിന് വൈറ്റ് കളറാണ്, അപ്പൊ അതിന്റെ നടുക്ക് ഭാഗത്തായിട്ട് എന്തോന്നന്ന് കളർ വരും? വെള്ളക്ക്
ഞാൻ അതിങ്ങനെ ശ്രദ്ധിച്ചില്ല, ഞാൻ ഒരു ദിവസം ഗാർഡനിൽ പോയപ്പം, ഈ വയലറ്റ് കളറും, വെള്ള കളറും ഇരിക്കുന്നു ഞാൻ വൈലറ്റ് കളറാണ് കൊണ്ടുവന്നത് എന്നിട്ട് വയലറ്റ് കളർ ഇവിടെ നട്ട് അത്യാവശ്യം ഒക്കെ എങ്ങനെ പുതിയ ശിഖിരങ്ങളൊക്കെ പുതിയ ഇലകളൊക്കെ വന്നിട്ട് വളർന്നോണ്ടിരുന്നതാണ് പെട്ടെന്ന് എന്ത് പറ്റിയോ എന്തോ, അതങ്ങ് ഫുൾ നശിച്ചു പോയി, ഫുള്ള് ഉണങ്ങി കംപ്ലീറ്റ് ആയിട്ട് പോയി, ഇനി ഒന്നോടി നോക്കി ണം
ആ അതുപോലെ തന്നെ ചില ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലൊക്കെ ഒരു മരം പോലെ ഒരു ചെടി നിൽക്കു വല്ലോ അതിന്റെ അ ആ തളിർ ത് തിള്ർത്ത് വര്ന്ന എലകൾക്കൊക്കെ ഒരു പിങ്ക്, റോസ് കളറാണ്, നീ കണ്ടി
നീ പറയ്ന്നെ ബോഗൻ വില്ലയാണോ?
അഹ് ആഹ്. പൂവ് ഇല്ല അതിനകത്ത് അയിന്റെ എല ഇലയാണ് ഭംഗിയാ ക്കുന്നത്. ഉയരത്തിലൊക്കെ പോ ഉം അതിന്റെയും തളിർ ത്ത് വരുന്ന ഇലകൾക്ക് എല്ലാം ഒരുമാഗത്ത് പിങ്ക് നല്ല രസമാണത് കാണാൻ അതിവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ മൂട് വെച്ച് കരിഞ്ഞു പോയി. നല്ല പൊക്കത്തിൽ നൽ ഭംഗിയായിട്ട് വളർന്നതാണ്. എന്റെ മൂടില് എനിക്ക് തോന്നുന്നു, ആ സമയത്ത് അങ്ങണ്ട് എന്തിനെ ഒരു ജീവിനെ എങ്ങാണ്ട് കൊല്ലാൻ വേണ്ടി എന്തോ ഏഹ് വെഷം തളിച്ചപ്പെടുത്തേന് അത് എന്തോ പോയിസൺ എങ്ങാണ്ട് അടിച്ച അങ്ങനെ അങ്ങണ്ട് വേര് നശിച്ചതാണെന്ന് തോന്നുന്നു. ഈ ചില കീട കീടങ്ങളു ണ്ടാവല്ലൊ ചെടികളിലൊക്കെ അപ്പൊ അതിനെ കളയാൻ വേ ണ്ടിട്ടോ അങ്ങനെ എന്തോ വളപ്രയോഗം നടത്തിയപടുത്തേന് സംഭവിച്ചതാണെന്ന് തോന്നുന്നു.
ആണല്ലേ പിന്നെ നിങ്ങടെ ഇടെ ഒക്കെ ഉണ്ടോ
ആഹ് മുല്ലി ഇഷ്ട്ടം പോലൊണ്ട് അടുക്ക് കൂലിയാണ് നമ്മൾടിവടെള്ള. ത് നല്ല ഭംഗിയാണ് അത് മെയ് മാ സം ഒര് ഏപ്രിലിക്കെ ആവുമ്പഴത്തേന് ഇഷ്ടംപോലെ പൂക്കും. അപ്പടത്തും ഇപ്പുറത്തുള്ള കൊച്ചുങ്ങളൊക്കെ വന്ന് പറിച്ചോണ്ട് പോകും. ഇഷ്ടംപോലെ പൂവ് കാണും നമ്മള്
എനിക്ക് മുല്ല ചെ ആണല്ലേ എനിക്ക് മുല്ല ചെറുതിലേ ഭയങ്കര ഇഷ്ടവാണ്. പക്ഷെ ഇവിടി
നിങ്ങളെ വീട്ടിലില്ലേ മുല്ല?
മുല്ലാ ഇപ്പഴാ ഒന്ന് പിടിച്ചെ. അല്ല അടുക്ക് മുല്ല ഒണ്ട് മുല്ല ഒണ്ട് പക്ഷെ ഇതിന്റെ പ്രത്യേകതേന്ന് വെച്ചാ ഒന്ന് രണ്ടണ്ണേ വർഷത്തി പൂക്കു അതാണ് മെയിൻ പ്രത്യേകത. ചില വീടുകളിലേക്ക് പടർന്ന അ ഒരുപാട് വക്ക ഇതിടെ വളരെ കുറച്ച് മതി പൂക്കത്തുള്ളതാ പ്രശന ശരി
ആ നമ്മള് വെട്ടി വെട്ടി കട്ട് ചെയ്തിടുന്നത് കൊണ്ട് തന്നെല്ല ഒരുപാട് ശിഖരങ്ങൾ വന്ന അതിനകത്ത് ഒരു ചളർത്തത് ഒരുപാട് പൂക്കൾ ഉണ്ടാവും ഒരുപാട് അങ്ങ് വളർന്ന് ഒരു വള്ളിയ ആായിട്ട് പോവാാൻ സമ്മവക്കത്തില്ല ട്ടത് വിടും അപ്പൊ ഇഷ്ടം പോലെ ശിഖരങ്ങളാവും
എനിക്ക് തോ എനിക്ക് തോന്ന ഇവിടെ മണ്ണിന്റെ ഒരു പ്രത്യേക
നിങ്ങ അവിടത്തെ എങ്ങനെത്താണ് വയലിന്റെ മണ്ണാണോ അത് ചെമ്മണ്ണ അങ്ങനെ എന്തോ അവിടുത്തെ
ഇവിടെ ചെക്ക് താഴെ വയുന്നുണ്ട്
ആ ആ അതുകൊണ്ടായിരിക്കും ഉ അപ്പൊ ആ വയലിന്റെ ടെക്സ്ചറ കൊണ്ടായിരിക്കും അങ്ങനെ എല്ലാ ചെടികളും പടിക്കാന് ചിലപ്പോ മണ്ണിന്റെ മണ് വെള്ളത്തിന്റെറെ ഉറപ്പം കൊണ്ട ആയിരിക്കാം
ആണല്ലേ
ഉ അങ്ങനെയാണെങ്കിലും ചെടികൾ പൊടിക്കട്ടെ ഇല്ല
വേറെ എവിടെയെങ്കിലും നല്ല രീതിക്ക് പൊടിിച്ചു നീക്കുന്നതൊക്കെ കൊണ്ടു തന്നെ ഇവിടെ നണ്ടാലും കുറച്ച് ദിവസം കഴിയുമ്പോഴേും അതൊക്കെ അങ്ങ് പോകും അങ്ങനെ ഒരു പ്രശ്നംുണ്ട്
ഉം അത് ശ്രദ്ധിക്കാം പക്ഷേ പക്ഷെ എനിക്ക്ോന്ന ഗ്രോ ബാഗിലൊക്കെ നടമ്പഴേ വളവൊക്കെ ഉപയോഗിച്ച് നടമ്പഴത്തേന് പിന്നെ കുഴപ്പമില്ലല്ലോ തറയിലെ മണ്ണ് അല്ലെങ്കിൽ വേറെടുന്നെങ്കിലും മണ്ണ് കൊണ്ടുവന്ന് നടണം
ആണന്ദേ
ഉം
പിന്നെ മറ്റേ റോസകളൊക്കെ ഉണ്ടോ പല കളില ഉള്ള അവിടെ
ആ റോസകള് ഏ വെള്ളല്ലാതെ കാടുപോലെ പടരുന്നതൊണ്ട് നല്ല സ്ഥലൾ ഉണ്ട് പനീർ റോസൊക്കെ ഉണ്ട് ഇവിടെ
ആഹ എന്നാലും ആ ന ഒരു റോസയുടെ ഒരു കമ്പനി ആരപ്പോം കൊണ്ട വരന്നാ
ആഹ ഞാൻ കൊണ്ടുവരാം നീ ഓർമ്മിപ്പിച്ചാ മതി ഉ ഓ എന്നാ പിന്നെ ശരിക്ക ഓ ശെരിയാ
ആഹ